ആഹാ കേൾക്ക.
ആഹാ ആഹാ പറഞ്ഞോ?
ആഹാ ഹലോ.. ! ഇപ്പോഴാണെങ്കിൽ വീട്ടില് കാടൊക്കെ ഉണ്ടോ?
ഇല്ല.. ഇല്ല അങ്ങനെ നമ്മടെ വീട് - ഇല്ല ഇല്ല അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊന്നു ഇല്ല.
മൊക്കെ ആടു വളർത്തുന്നതിനെ- കുറിച്ചൊക്കെ എന്താ അഭിപ്രായം?
ഉം നല്ല കാര്യയാണ് നമ്മളിപ്പം, ആടിനെ വളർത്തുന്നത്, ആടെന്ന് പറയുമ്പോ ഭയങ്കര ഗുണള്ളൊരു ജീവിയാ. മനുഷ്യന്മാർക്ക് അതിന്റെ ഒരു- ഒരു കാര്യംപോലും ആരും വേസ്റ്റ് ആക്കത്തില്ല അല്ലേ, ഇപ്പോ ഭയകര വയറസ്- സംബന്ധമായി പ്രശ്നമുള്ളവർക്കൊക്കെ ആടിന്റെ സൂപ്പും, കാര്യങ്ങളോക്കെ കൊടുക്ക നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കരമായ അതിന്റെ- എല്ലിന് വരെ ഭയങ്കര ഗുണഉള്ള ഒരു കാര്യവാ. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര വിലയാണ്.
ആന്ന്.. !
അപ്പം അത് വളർത്തുന്നവർക്കൊക്കെ നല്ല രീതിയില്- നല്ലൊരു പൈസ, നല്ല രീതി സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആടെന്നല്ല, ഏതൊരു സാധനത്തിനെ ഇങ്ങനെ കൃഷി പോലെ ചെയ്യുന്നവർക്ക്- നല്ല വരുമാനം കിട്ടും, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമില്- കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ... അപ്പോ അവിടെക്കെന്ന് പറഞ്ഞ- കഴിഞ്ഞാൽ, ഈ ആളുകൾ ചെയ്യുന്നത് ഓരോ കൊ ഇതൊക്കെ, ആഹാ നല്ല ഇനം ആടുകൾ വളർത്തുന്നവരും ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഈ അല്ലാതെ ഓരോന്നൊക്കെ, കുത്തി വള കുത്തി വെച്ച് വളർത്തുന്നവരൊക്കെ ഇല്ലേ? ഈ കോഴികളെയൊക്കെ തന്നെ- ആയാലും ഓരോന്നൊക്കെ, കുത്തി വളർത്ത, കുത്തി വെച്ച് പെട്ടെന്ന് വലുതാക്കി എടിപ്പിക്കുക, താറാവുകളെയും, അങ്ങനെയൊക്കെ കേട്ടില്ലേ. അതൊക്കെ ചത്തു പോവുകയും പിന്നെ നമ്മളിപ്പോ അത് വാങ്ങി- ച്ചി കഴിക്കുന്ന നമക്ക് അസുഖങ്ങളും ഉണ്ടാവും. ഉണ്ടാവുകയും, ഓരോരുത്തരും മരിച്ചു പോകുന്നതിന് വരെ കാരണവുന്നുണ്ട്, പക്ഷെ- കണക്കിന് ഈ വീടുകളില് ചെയ്യുമ്പം അവരതില് ഒരു ഒന്നും കലർത്തത്തില്ല. അപ്പോ നമക്ക് വിശ്വാസയിട്ട് വീട്ന്ന്, വീടുകൾ വളർത്തുമ്പം അവിടുന്ന് കോഴി മുട്ട ആയാലും താറാ മുട്ട. ട്ടയാലും ഈ ആടിന്റെ- പാലായാലും ആടുകളെയൊക്കെ, കോഴികളെയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും അല്ലേ?
ആന്ന് ആന്ന് തീർച്ചയായിട്ടും!
ഉം.. !
ആട് സത്യം പൊതുവേ ആടു വളർത്തല് നല്ലെയൊരു, നമുക്കൊരു വരുമാനമാർഗോ ആണ്. പിന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാനും കഴിയും. എല്ലാം ചെയ്യുന്നു ഒരു ഫാം സ്ഥലം ആന്ന് നമുക്ക് സ്ഥലങ്ങൾ- സ്ഥലമുള്ളവർകൊക്കെ ആണേ- ങ്കിൽ ഒരു ഫാമായിട്ട് വളർത്തുകയാണെങ്കിൽ, ആടിനെ വളർത്തി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നന്ന് പറഞ്ഞാൽ ആടൊരു- കൃഷിയായിട്ട് കൊണ്ടു പോകുന്ന ആണെങ്കിൽ നല്ല, എന്ന് വെച്ചാൽ നമുക്കൊരു കൃഷിയും, കാര്യങ്ങളുക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇത് അടുത്ത്, വളം വളമൊക്കെ എടുത്ത് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല ഇനം നല്ല ഇനം ആട്, ഫലങ്ങൾ വേണം, നല്ലഇനം ആടുകളൊക്കെ ഉണ്ടെങ്കില് - പാല് പാല് അതിന്റെയെക്കെ പാലൊക്കെ നല്ല പോഷക ആഹാരം ഉള്ളതാ ആടിൻ ആട്ടിൻപാലൊക്കെ അപ്പൊ ആടിന്റെ ഒരു അതിന്റെ ഒരു നമ്മള് അത് അതിന്റെ ശരീരത്ത്ല് ഒര അവയവം പോലും നമ്മൾ വേസ്റ്റാക്കി കളയത്തില്ല കാര്യം അതെല്ലാം ഗുണം വുള്ളതാ
അത്രക്കും ഗുണമുണ്ടത് അത്കൊണ്ടതിന് ഭയങ്കര വെലെയാണ് കിലോയ്ക്കൊക്കെ ആയിരം രൂ മേളിലാണെ ഒര് കിലോയ്ക്കാെകെ
ഒര് കിലോയ്ക്കെക്കെ ഒരാടിനെ വളർത്തുക ഒരാടിനെ വാങ്ങിക്കണമെങ്കി തന്നെ പത്ത് പതിനായിരത്തിപ്പാെറത്ത് രൂപ കൊട്ക്കണ നമ്മള് രണ്ടെണ്ണത്തിനെ വാങ്ങി നിർത്തി അതീന്ന് കുഞ്ഞ്ങ്ങളൊക്കെ ഒണ്ടാക്കി വിക്ക്കയാണെങ്കി നമക്കൊര് അസറ്റാവും ആദ്യമേ ഒര്ച്ചിരി റിസ്ക്കെടുക്കുകയാണെങ്കി പിന്നെ അത് അസറ്റായിട്ട് വെരും നമ്മ
ഉം ഈ വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാര്യവാണ് പക്ഷെ അതൻസര്ച്ച് സ്ഥല ഒണ്ടായിരിക്കണം നല്ല പോലെ അതിന് ആഹ് കൂടും കാര്യങ്ങളും വേണം ഈ പട്ടികള് ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് അതിന് അതിന് അങ്ങനെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നല്ല രീതിയിലതിനെ ഭയങ്കരമായ്ട്ട് കേറെയ്ത് നന്നായിട്ട് വള ർത്തണം എങ്കിലേ നടക്കു അല്ലാതെ മനസ്സുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ
കെയറെയ്യാണങ്കി നല്ലെ ഒരു ഓഹ് എ
ആഹ് ആരോഗ്യമുള്ളൊരു ആട്നാ കിട്ടും ആഹ്
നല്ലെര് ബെനിഫിറ്റാണ്
പിന്നൊരു കാര്യം മിണ്ടാപ്രാണിയാണ് അതിന് നമ്മള് ചെയ്യുന്നതൊ നർ ത്താ തെറ്റാണ് പക്ഷെ അവർക്ക് നമ്മളെ പോലെ ജീവിക്കാനുള്ള അവകാശം ഈ ജ് ഭൂമിയിലുണ്ട് പക്ഷെ എന്തെയ്യാനാ ആള്കൾക്ക് ഇതാെരോരോ ഈ ചെയിൻ ചെയിൻ പോലിങ്ങനെ പോകല്ലേ ഇപ്പൊ പുല്ല് പുൽ ച്ചാടി എന്ന് പറയുമ്പോ പോലെ പിന്നെ അങ്ങനെ അങ്ങനെ പോവല്ലേ ഓരോരോ കാര്യങ്ങള് അപ്പൊ പിന്നെ നമ്മടെ ജീവിതമാർഗം പലരും അതിന് അത് തേട്ന്നുണ്ട് പിന്നെ നമ്മൾ ജനിച്ചപ്പാെത്താെട്ടേ നമ്മളീ മാംസാഹാരങ്ങളെക്കെ ച്ച് വളർന്നവരായതു കൊണ്ട് നമ്മൾക്കത് കഴിക്കാനൊക്കെ ഇഷ്ടവാണ് പക്ഷെ എന്ത്യ്യാനാ അതിന്റെ ജന്മാെന്ന് പറഞ്ഞ് കഴ്ഞ്ഞാ ഇതാണ് അതിന്റെ ജീവിതം അതാണ് നമ്മളിപ്പാെ മനുഷ്യന്റെ ജീവിതം എന്താ നമ്മള് ജനിക്ക്ന്നൂ ആഹ് നമ്മടെ അച്ഛനമ്മമാര് നമ്മളെ നല്ല രീതി വളർത്ത്ന്ന് നമ്മ ക്കും നമ്മളെ പഠിപ്പിക്ക്ന്നു നമ്മള് ജോലിയെ യ്യുന്നു നാളൊരു സമയത്ത് അവരെ നോക്കുന്നു ഇതാണ് നമ്മടെ ഉത്തരവാദിത്തം മനുഷ്യൻ എന്ന നിലയില്
ട്ടേഷൻ റൊട്ടേഷൻ ചെയിൻ പോലെ
ഈ ജീ ജീവജാലങ്ങൾക്കെന്താ അവര് വളര്ന്ന് ഇതേപോലെ മനുഷ്യന്മാർ ര് കയ്യ്ല് ചെന്ന് പെട്ന്നു അവര് പിന്നെ അവരൊര് ബിസ്നസ് രൂപത്തില് അവരെ കയ്യ്ല് പെട്ട് ഇങ്ങനെ ഒന്നെങ്കി വളർന്ന് ചെലതൊക്കെ അല്ലാതെ മര്ച്ചാേവും ചെലരെ എറച്ചി വെട്ടി അങ്ങനെ പിന്നെ പാ അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അതിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീര്കാ പിന്നെ അവർ ക്ക് നമ്മടെ പോലത്തെ അത്രേം ആയുസും കാര്യങ്ങളൊന്നും ഇല്ലാ
കൊറച്ച് തുച്ഛമായ വർഷങ്ങളേ ഒള്ളൂ ആട് പട്ടി പൂച്ച കോഴി അയ്നെല്ലാം ആയ്സ് കൊറവാ മന്ഷ്യനാണ് ഏറ്റവും കൂടുതൽ ആയുസ്സാെള്ളത് മ മനുഷ്യന്ന് നൂറ് വയസ്സും നൂറ്റിപ്പത്ത് വയസ്സ് വരെ ജീവിച്ചിരിക്കും
ജീവിച്ചിരിക്കും അത് പണ്ടത്തെ ആൾക്കാരൊക്കെ അത്രേയും പോവും പക്ഷെ ഇപ്പഴ ത്തെ തലമുറയും അത്രെയൊക്കെ പോവോന്ന്ള്ള കാര്യം സംശയവാണ്
ആണ്
ഇപ്പം നമ്ക്ക് വയസ്സ് പറയാൻ പറ്റത്തില്ല എപ്പഴാണ് നമ്മള് മരിക്ക്ന്നേന്ന് പിന്നിപ്പം നമ്മള് വേംപൊയ് പ്പം നമ്മലേം കഴിക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ അല്ലെ, വല്യ വല്യ പാമ്പുകള് കാര്യങ്ങളൊക്കെ നമ്മളെ കഴിക്കും. പിന്നെ ഈ ഓരോ മൃഗങ്ങളൊക്കെ നമ്മളെ, പുലികള് അത് ഇത് ക്കെ നമ്മളെ ഈ വനമേഖലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ നമ്മള് കേട്ട്ട്ടില്ലേ പുലി പിടിച്ചൊണ്ട് പോയി, വല്യ വ കുഞ്ഞ് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചൊണ്ട് പോയി. ആടുകളെയൊക്കെ പിട്ച്ച് കഴിക്കുന്നു. അപ്പം നമ്മളേം കഴി ക്കുന്ന മൃഗങ്ങളുണ്ട്
ആ
ഉം
അത് അതേപോലെ ആട്, കോഴി, പശു, ഇതൊക്കെ ഒരു വരുമാനമാർഗ്ഗവാണ്
ഉം പശു എന്നൊക്കെ പറയുമ്പോ. ആ പാല്, അതിന്റെ പിന്നെ ത്ത ത്തൈരാ ക്ക്ന്ന്. വെണ്ണയാക്ക്ന്ന്. പശൂന്റെ ചാണകം വിക്ക്ന്ന്. അല്ലെ
ആ ആഹ്
അങ്ങനെ അങ്ങനെ അങ്ങനെ വന്ന പശുവിന്റെ മ് എന്തുവാ ആ മൂത്രം വരെ, ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ
ആ ആ പശുവും കോഴി ഴി ആടുഒക്കെ ഒരു കൃഷ് എ ഈ കൃ കർഷകർക്ക് പ്രയചോദനം കൊടുക്കുന്ന ഒരു കാര്യവാ
കാര്യവാണ്. പിന്നെ മുട്ട താറാ മുട്ടയും കോഴിമുട്ട യും. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു കാര്യവാത് അല്ലെ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും പത്തും പതിനഞ്ചൊക്കെ ആയി. വെല കൂടി ഇപ്പം എ
പത്ത് രൂപയായി നായത ബ്ലോക്ക് ഓഴിക്കൂ
ആ.. താറാമുട്ടയ്ക്ക് പതിനഞ്ചായെന്ന് തോന്നുന്നു
പതിനഞ്ച് കഴിഞ്ഞ് പതിനെട്ട് രുപ
അയ്യോ അത്രേ ആയല്ലേ സാ എല്ലാത്തിനും വെല കൂടിക്കൊണ്ടിരിക്കവാ അപ്പം ഈ കർഷകർക്കൊക്കെ ഇത് ചെയ്യുന്നവർക്കൊക്കെ നല്ല ലാഭവുണ്ടായിരിക്കും പക്ഷെ വാങ്ങുന്നവർക്കങ്ങനെയല്ല. പിന്നെ നമ്മളിപ്പോ നമ്മുടെ നിലനിൽപ്പിനാവശ്യം നമ്മക്ക് പ്രോട്ടീനും ആഹ് അല്ലെ? പ്രോട്ടീൻ അടങ്ങിയ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യവാ
ഇപ്പൊ പാലിന് മുപ്പത് രൂപ കൊടുക്കണ്ടേ അര കുപ്പി പാലിന് വേണമെങ്കിൽ മുപ്പത് രൂപ കൊടുക്കണം.
ഉം അതാണ്
നമ്മുടെ പ ഉം അപ്പോൾ പശുവിനെയൊക്കെ വളർത്തുവാണെങ്കിൽ നല്ല ലാഭവായിട്ടുള്ള
ഉം കോഴി പക്ഷെ പിന്നന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇതുപോലെ ഈ പട്ടി പിടിക്കല് കീരി പിടിക്കലൊക്കെ അതൊക്കെ അതൊക്കെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് ഒന്നാമത് ഇപ്പൊ ഈ ഒരു സമയത്ത് പൈസ കൂടി നിൽക്കുന്ന സമയത്തൊക്കെ ഓരോത്തരും നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ വീട്ടമ്മമാരെെ ഇങ്ങനെ വളർത്തുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ പട്ടിയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇരുന്ന് കരയും കരയും ഭയങ്കരമായിട്ട് അവർക്ക് വിഷമോ കാര്യോ ഒന്നാത്ത കാര്യം അവര് അവരൊരു അവര്ടെ ഒരു ജീവിത മാർഗ്ഗമാണ് രണ്ടാമത്തെ കാര്യം അതിലുപരി അവർ അതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അല്ലെ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഇപ്പം കോഴിപ്പം കോഴിയെ വിറ്റ് എന്തുവാ അങ്ങനെ കാശ ഉണ്ടാക്കാതെ ഇങ്ങനെ മൊ മാത്രം കൊടുത്ത് വിക്കുന്നവരുണ്ട്. ചെയ്യുന്നവരുണ്ട് അപ്പൊ, അങ്ങനെയുള്ളവർക്കൊക്ക ഭയങ്കരമായിട്ട് ഇത് വിഷമം ഉണ്ടാ നടക്കുന്ന കാര്യമാണ്. പിന്നെ ചില വീടുകളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ മൃഗങ്ങളെക്കെ വളർത്തിയിട്ട് ആഹ്
കൊല്ല എടുക്കുക ചെയ്യാതെ വെളിയിൽ കൊടുത്ത് കൊല്ലിക്കുന്ന ആൾക്കാരും ഉണ്ട്
ഉം പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് കണ്ടിട്ടില്ലേ വളർത്ത മൃഗങ്ങളെ എല്ലാം മ്മ്ച് എന്തെങ്കിലും പറ്റി കഴിയുമ്പം ആളുകൾക്കത് താങ്ങാൻ ഭയങ്കര വിഷമവാ.
മ്മ്ച് ആള് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് പിന്നെ അതിനെന്തേലും പറ്റുമ്പോ അതിപ്പം ഈ വീട്ടിൽ വളർന്ന പ ട്ടികൾ പൂച്ചകൾ അ പ്രാ
നമ്മക്ക് ഒരു ഭയങ്കര വിഷമവും സങ്കടവും വരും അയ്നെന്തേലും പ ആ മനുഷ്യരെ പോലെ തന്നെ സ്നേഹി സ്നേഹിക്കാൻ പറ്റിയ ഒര്താ
മനുഷ്യരെ പോലെ നമ്മുക്കിപ്പം മനുഷ്യന്മാരെ കാട്ടിയും സ്നേഹിക്കാനും വിശ്വസിക്കാനും പറ്റുന്നതാണ് മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം അത് ഒരു നൂ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് എന്ത് സത്യമായിട്ടുള്ള ഒരു കാര്യമാ അല്ലെ നമ്മടെ ഈ ലോകത്തി പ്പ ഈ വഞ്ചന ചതി ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്തു നമ്മളെ വയ്യാതെ നമ്മടെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോ നമ്മൾക്കൊന്ന് അതിന്റെ അടി തിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അത്രത്തോളം ഒരു സന്തോഷ സമാധാനം അതില് നിന്ന് നേടാൻ പറ്റും.
ട്ടോ ആഹ് ആഹ്
പ്പം ഫോൺ ഒരു ഫോണിന്റെ ഉപയോഗം വേണ്ടി വരത്തില്ല നമ്മടെ വീട്ടിലൊരു പട്ടിയോ ത ത്തമയോ കാര്യങ്ങളോക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ കുറേ നേരം ഉപയോഗിക്കാതിരിക്കാം നമുക്ക് കൊറേ സമയം അവരുടെ കൂടെ ചെലവാക്കാം അവരെ കുളിപ്പിക്കാം അവർക്ക് ഫുഡ് കഴി കൊടുക്കാം മ്ച് ഒരു വീട്ടിൽ നമ്മക്ക് സമയം ഒ ഇങ്ങനെ പ്പൊ നമ്മള് ശ്രദ്ധിക്കാതിരിക്കും ആ വീട്ടിലൊരക്കൊക്കെ ഉണ്ടായി ആയിരിക്കും കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ അല്ലേ.. ഉം എനിക്കും മൃഗങ്ങളെയൊക്കെ പയങ്കര ഇഷ്ടവാ. എനിക്ക് എനിക്കും എന്റെ അച്ഛനും ഒക്ക ഭയങ്കര ഇഷ്ട ഇവ്ത്ത്ങ്ങളെ എല്ലാ പിന്നെ എല്ലാ അത്രയും ഭയങ്കര അതുകൊണ്ട്ന്ത ഈ വഴിയിലൊക്കെ എന്തെങ്കിലൊക്കെ വയ്യാത കിടക്കുന്ന കാണ്മ്മ്പങ് ഭയങ്കര വിഷമം വരും മ്ച് എന്ത് ചെയ്യാനാ അവരെ ജീവിതം അവ എന്തെങ്കിലുമമൊക്കെ
വീട്ടിൽ പട്ടി ഇതുപോലെ മൃഗങ്ങളൊക്കെ ഉണ്ടോ പട്ടി പൂച്ച അങ്ങനെങ്ങെ എന്തെങ്കിലും ഉണ്ടോ?
ഉണ്ട് ഉണ്ട് ഉണ്ട് എനിക്കും എനിക്കും ഒരു പട്ടിയുണ്ട് ഒരു തത്തമ്മയുണ്ട് രണ്ടു പേരുണ്ട്
രണ്ടു പേരുണ്ട്. പശു ആട് അങ്ങനെയൊന്നും ഇല്ലല്ലോ?
അല്ലല്ല അങ്ങനത്തെമുക്ക് വളത്താനുള്ള സാഹചര്യം സ്പേസ് അത്രക്കില്ല. കുറഞ്ഞ സ്പേസേ ഉള്ളൂ. അപ്പൊ അമ്മ ക്ക്പറ്റുന്നത് നമ്മൾ വളത്തുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ നോക്കുന ന്നത് കൊണ്ട്, അവർക്ക് പയങ്കര സ് നേഹുആണ്. തത്തമയാണ് സംസാരിക്കുകയും ക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നല്ലയാണ്. നല്ലയായിട്ട് ഇങ്ങനെ പോകുന്നു. ഉം... ഇച്ചിരി നല്ലത വച്ചിട്ട് ഈ അഞ്ചാറ്ഏഴ്, ണ്ട് വയസ്സുണ്ട് രണ്ടു പേർക്കും. ഹ് പിന്നെ എന്തോ?
അല്ല ഇവിടെയും ഉണ്ട് പട്ടിയും രണ്ട് പട്ടി ഉണ്ട്. ഹലോ?
ആ.. കേക്
ആ രണ്ടെണ്ണം ഉണ്ട്. ഒരു കുഞ്ഞു ഒരു കുഞ്ഞുന്നെ ഇപ്പം മാങ്ങിച്ചിട്ടുണ്ട്. ചെറുത്. പൂടപ്പട്ടിയുടെ വേറൊരെനം. ഉം.. അത് ഉണ്ട്. പിന്നെ അല്ലാതെ നാടൻപട്ടി ഒരു വലുത് ഉണ്ട്.
ആന്ന്ല്ലേ ആഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഇവിറ്റങ്ങളെയൊക്കെ. ആഹ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടവാ ഇവിററിങ്ങളെയൊക്കെ. ഇപ്പം ചെല വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മമാർക്കൊക്കെ ഇഷ്ടവല്ലായിരിക്കും. അഭി മ ക്കൾ ഇങ്ങന കൊണ്ടുവരട്ടേ ന്ന് ചോയ്ക്കുമ്പോ വേണ്ട എന്ന് പറയും. നമ്മളിപ്പോ ഫോണില് റീൽലൊക്കെ കാണും. കൊണ്ടുവരട്ടെന്ന് ചോദിക്ക പ്പൊ വേണ്ടാന്ന് പറയും. കുറച്ച് കഴിയുമ്പോത്തേക്കും അവരായിരിക്കും അവത്ത്ങ്ങള ഭയരമായിട്ട് കൊണ്ട് നടക്കുന്നത്. പൊക്കിക്കൊണ്ട് നടക്കുന്നതൊക്കെയ് അമ്മമാരായിരിക്കും. ഇപ്പൊ എവിടെങ്കിലുമൊക്കെ പോയാ തന്നാലും അയ്യോ അവർക്ക് ഫുഡ് കൊടുത്തില്ലല്ലോ അവർക്ക് ഫുഡ് കൊടുത്തില്ലല്ലോ എന്ന ചിന്തയാ നമുക്ക് ഉണ്ടാവു ന്നത് പിന്നെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം അതേപ അതേപോലെ തിരിച്ചു തരാൻ പറ്റുന്ന ജീവികൾ അവരെ ഉള്ളു. എന്തോമ്മേ എന്തോ?
അല്ല മനുഷ്യനേകായലും ഏറ്റവും നല്ലതുപോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന മിണ്ടാ പ്രാണികളാന്ന്
ആഹ് നമ്മള് കൊടുക്കുന്ന സ്നേഹം അതേപോലെ തിരിച്ച് കിട്ടുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന അവരുടെടുത്ത്ന്ന് മാത്രവാ.
ആന്ന് ആന്ന്
അതെ ഒരു പട്ടിക്ക് നമ്മള് ഒരു മൂന്ന് ദിവസം ആഹാരം കൊടുത്താ അതും ഒരു മുപ്പത് വർഷത്തോളം അതിന്റെ നന്ദി കാണിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മള് കേട്ടിട്ടില്ലേ പഴഞ്ചൊല്ല്
ആന്നാന്ന്
അതെ ഉം പിന്നെ ഈ നല്ല നല്ല ആൾക്കാരുണ്ട് കേട്ടാ നമ്മുടെ ഈ പ്പൊ ഈ സമൂഹത്തിലൊക്കെ ഈ വഴിയില് വയ്യാതെ കിടക്കുന്ന മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി